ഹലോ
ആഹ് പറഞ്ഞോ
ഉം ആ സമയത്ത് മൂന്ന് അലോട്ട്മെന്റ് ഉണ്ടായിരുന്നടീ നമ്മള് പഠിച്ച സമയത്ത് ഉം
ആ നമ്മക്ക് മൂന്ന് അലോട്ട്മെന്റ് ഉണ്ട് എഫ് ഐ യു ജിപിക്കാർക്ക് എന്ന് പറയുമ്പോഴേ രണ്ട് അലോട്ട്മെന്റ് ഉള്ളു അത് കഴിഞ്ഞാ വരുന്നത് സപ്ലിമെന്ററിയാ അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനും അലോട്ട്മെന്റ് വരും അത്ഞ്ഞി അപ്പഴും കിട്ടാത്തവർക്ക് സ്പോട്ടിന് പോവും അങ്ങനെ പോവും
അന്നേരം ബി എ ഡി ന് സപ്ലിമെന്ററി ഇല്ലേ?
ബി എ ഡിന്റെ കാര്യം എനിക്ക അറിയത്തില്ല അത് ചോയിച്ചു നോക്കണം അവളമാരോട് ചോദിച്ച് നോക്കി അറിയാൻ പറ്റും
ഉം ഞാൻ ഒരാളോട് ചോയിക്ക്യം
ആ അതാവ്പ അറിയാൻ പറ്റും ഇതുപോലെ നമ്മുടെ ഒരു ജൂനിയർ പയ്യൻ ചോദിച്ചു ഞാൻ പിന്നെ അവൾമാരുടെ നമ്പര് കൊടു ബി എ ഡിന്റെ കാര്യം
ഉം തേവള്ളിൽ തേവള്ളി കുറച്ച് സ്ട്രിക്റ്റാന്ന് പറയുന്നത് കേട്ട് പക്ഷെ പഠിക്കാൻ നല്ലതും അവിടെന്ന് ഞാൻ കേട്ട് അങ്ങനെയാണെങ്കിൽ നീ അവിടെ പോ
അത് കിട്ടണ്ട ടി ആ എന്റെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നോക്കിയത എന്തോ ഏറ്റവും ആധികം കിടക്കുന്ന എന്തുവ ഏഹ ചെറിയ നല്ലൂരോ എന്തുവാ അങ്ങനത്തെ എന്തോ സ്ഥലം ഉണ്ടല്ലോ ഒരു സ്ഥലം വുണ്ട് ഏ അത് കഴിഞ്ഞിട്ട് ഒമയനല്ലൂര് അത് കഴിഞ്ഞ തേവള്ളിയാ
ഒമയനല്ലൂരു അതേഏത് സ്ഥലോ ഓമല്ലൂരു വല്ലോ ആന്നോ
അല്ല ഒമ്മ അല്ല ഏ ലൂരാ ഏറ്റവും അവസാനം ലൂരാ അതെനിക്കറിയാം ഏ ഇത് രണ്ടും കഴിഞ്ഞിട്ടാ തേവള്ളി എൺപത്തെട്ടാമത്തെ റാങ്ക് നൂറ്റി മൂന്ന് നൂറ്റൊന്ന് നൂറ്റി മൂന്ന് അങ്ങനെ റാങ്ക് വന്നേക്കുന്നേ എന്നാ ആദ്യം എനിക്കോ
ആ ഉം ആ പിന്നെ നീ മറ്റേ സർട്ടിഫിക്കറ്റ്ല്ല ആദ്യം നമുക്ക് കിട്ടുന്ന മറ്റേ തിൻഷീറ്റിന്റെയും പ്രൊവി പ്രൊവിഷനിലും കൺസൊളിയണത് ആ അത് നീ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വാങ്ങിയതാന്നോ
ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വങ്ങിയതാ
ഉം യൂണ് യൂണിവേഴ്സിറ്റി പോയി
ആഹ്‌
പിന്നെ മറ്റേത് അന്ന് തന്നെ മറ്റേതിനും അപ്ലൈ ചെയ്തോ
ആ അന്ന് തന്നെ മറ്റേതിന്ന് അപ്ലൈ ചെയത്
ഉം ഇതിപ്പോ പിന്നെ ഒരു സെപ്റ്റംർ ഒക്ടോബറ ഒക്ക ആകുമ്പോ വരുമായിരിക്കുമല്ലോ
വെരു വരണം വരുവായിരിക്കണം ഏ എനിക്ക് ഞാൻ ആധാർ കാർഡ് കൊടുക്കാൻ മറന്നു പോയടി ആധാർ കാഡ് കൊടുക്കണം എന്ന് ആരോ പറഞ്ഞു അഡ്രസ്സ് ഇതായിട്ട് ആധാർ കാർഡ് കൊടുക്കാൻ പറഞ്ഞു ഈ കൊടുത്തില്ലെങ്കി വിളിക്കൂന്നാ പറഞ്ഞത് ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് അയച്ചു കാണുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റേ എസ് എസ് ൽ സി ബുക്കിന്റെ അഡ്രസ്സേ ഉള്ളൂ അതിനകത്ത്
അവളമാരും ഈയിടക്കാ പോയി അപ്ലൈ ചെയ്തത്
ആന്നോ കഴിഞ്ഞ വർഷം പോയില്ലേ അവര്
അവര് യൂണിവേഴ്സിറ്റി പോയില്ല ടി
പ്രൊവിഷ്ണൽ സർട്ടിഫിക്കറ്റ് ഇത് മാത്രയ് വാങ്ങിയുള്ളൂ അന്നേരം
ആഹ് ഗൗരി ഇപ്പളേ ഇപ്പഴേ അപ് ആഹ് എന്താ അപ്ലൈയ്തില്ല. അവര് ഈ എടക്ക് കു ഇവിടെ ഒരണ്ണം ഉണ്ട് കൊല്ലത്ത് പോയി അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഏത് സെൻട്രാന്ന് എനിക്കറിയത്തില്ല അവിടെ പോയ ചെയ്തെ. അപ്പൊ യൂണിവേഴ്സിറ്റി വരെ പോവണ്ടല്ലോ.
അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല.
അവരോട് ചോയിചൂടായിരുന്നോ.
അതിന്റെ അടുത്തൂസങ്ങാണ്ടേ ഞാൻ അവിടെ കൊല്ലം വരെ പോയേയ് ഇന്ന് യൂണിവേഴ്സിടെ റീജിണൽ സീഡ്രോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്
ആഹ് അവിടെങ്ങാണ്ട് പോയ അപ്ലയ്തെ എന്നെ വിളിചാഞ് എനിക്ക് എന്തോ എക്സാമ് എന്തോ ഉണ്ടായണ്ട് ഞാൻ പോയില്ല. ആഹ് എനിക്ക് ഓഫീസസ് എക്സാം ആണെന്ന് തോന്നിയെന്തോ അത് ഉണ്ടായിട്ട് ഞാൻ പോയില്ലായിര്
യൂണിവേഴ്സിറ്റിയുടെ പോയന്റ് പിറ്റെയ് ഏഹ് രണ്ട് മൂന്ന് ദിവസ് ത്തിനകം ഞങ്ങൾ കൊല്ലം പോയാര്ന്നു.
ഉം
അത് അറിഞ്ഞായിരുന്നങ്കിൽ രണ്ടും കൂട ഒരുമിച്ച് ചെയ്യതൊള്ളായിരുന്നു.
ആഹ് അതിനിപ്പ ഇ ഈ ബി എഡിന്റെ കാര്യം അവരോട് ചോദയിക്ക്. പി ജി ക്ക് കൊടുത്തിട്ടുണ്ടോ? ഓപ്ഷണൽ ആയിട്ട്
പി ജിക്ക് കൊട്ത്തിട്ട്ള്ളടീ പി ജി വേറെ ഇതായിട് ട്ട് കൊടുക്കണം ബീ എന്റെ കൂടെ കൊടുക്കാൻ പറ്റത്തില്ല.
അല്ല അങ്ങനെയല്ല അതവാ നിനക്ക് ബി എഡ് കിട്ടിയില്ലെങ്കിൽ താ ബി പി ജിക്ക് പോകാലോ. അങ്ങനെ വേ ഞാൻ കൊടുത്തോന്നാ ചോദിച്ചത്.
പി ജിക്ക് ഞാൻ കൊടുത്തിട്ടില്ല. പി ജിക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. കേരള യൂണിവേഴ്സിറ്റിയില്. ഉം ഏഹ് പി ജിക്ക് കൊടുക്കാൻ നിക്കോ അല്ല ബി എഡ് കിട്ടയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബോംബെക്ക് പോവാൻ ചാൻസ് ഉണ്ട്.
എനിക്ക് ഇങ്ങനെ പഠിക്കണെന്നുണ്ട് പിന്നെ ഹിന്ദി ഫ്ലുവന്റ് അല്ലല്ലോ.
അതോണ്ട് ഞാന് ഇഗ്നുന്റെയ് ആം ട്രാൻസ്ലേഷന്റെ എം എക്ക് പോവാന ഞാൻ നിക്കുന്നേ ഇപ്പ ഇത് കിട്ടിയില്ലെങ്കിൽ ബി എഡ്.
ഒ ഓഹ്
അന്നേരം ട്രാൻസ്ലേഷന് സ്കോപ്പ് ഉണ്ടെന്ന് പതൽ പലരും പറയുന്ന കേ ക്കുന്നുണ്ട്. ഐ ടി ഫീൽഡിലാണ് പറയുന്നത്.
ഉം
അതിനി എന്തോന്ന് അറിയത്തില്ല.
എനിക്കും ഇങ്ങനെ വെളിയി പഠിക്കാൻ പോണോന്ന് ആഗ്രഹുണ്ട്. പിന്നെ നമുക്ക് ഭാഷ കൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് പോവാത്തെ.
എനിക്ക് ആ പ്രശ്നം ഇല്ലാത്തോട്ട് എന്റെ ഭാഗ്യം.
അതാ നീ ഇനി അവിടെ പോയി നിന്ന് പരിചയുണ്ട് അറിയാ സംസാരിക്കാൻ അറിയാലോ. നമുക്ക് കേട്ടാ മൻസ്സിലാവും പഠിച്ചോണ്ടൊന്നും കൊറച്ച് കൊഴപ്പ ഇല്ല.
പറയാൻ ഇച്ചിരി പ പ ബുദ്ധിമുട്ടാ അതിന്റെ ഒരു പ്രശ്നൊള്ളു
ഉം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടിൽ ല്ല. ബട്ട് വിങ് ഇതുണ്ട് പേടിയുണ്ട്.
പക്ഷെ നമുക്ക് ഫ്ലുവന്റ് ആവണങ്കിൽ പുറത്തേന്ന് പോയി പഠിക്കുന്നത് നല്ലത്.
ഉം ആന്ന്. അവിടെ അവിടെ സ്പീഡിലും കൂടെ പറയുന്നത് നമുക്ക് ആദ്യം കേട്ട് കഴിഞ്ഞാ ചെലപ്പം മനസ്സിലാവണോന്നില്ല.
അതാ. അഹ് ചുമ്മാ ഒരു ലെക്കിന് ചുമ്മാ ഒന്ന് കൊടുത്തോക്കി ലക്കിനൊക്കെ കിട്ടണം. ആഹ് അടിപൊളി നമ്മള് ആരായി പിന്നെന്തോൊണ്ട് എല്ലാവരും എന്തേ
അമ്മ ആഹാരൊണ്ടാക്ക്ന്ന് ചേട്ടനെങ്ങോട്ടോ പോണംന്ന് പറഞ്ഞൊണ്ടിരിക്ക്ന്ന്
അ
എന്തോ സാധനം വാങ്ങാൻ എങ്ങാണ്ട് ഞാാനിവിടെ വെറുതെ ഇരിക്കുന്നു ഞാൻ എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യാത്തോ വയ്യാതിരിക്കുന്നു
കഴിച്ചോ
കഴിച്ചില്ല
ആ
ഞാൻ രാവിലെ തിരുമാൻ പോയിട്ട് വന്നിട്ട് കെടന്ന് ഒറങ്ങിപ്പോയി അന്ന ഉച്ചക്ക് ഒന്നും കയിച്ചില്ല അല്ല കൊറച്ച് അഞ്ചുമണി വരെ എന്നിട്ട് ചായ ഞാൻ ഉച്ചക്ക് കഴിച്ചില്ല
എത്ര മണിയൊട്ട്അ എത്ര മണി തൊട്ട് അഞ്ച് മണി വരെയ
പതിനൊന്നര പന്ത്രണ്ടര അങ്ങണ്ടായപ്പൊ
ഇത്രേം നേരം കിടന്നുറങ്ങോ
ആഹ് ഞാൻ രാവിലെ എണീറ്റ് പോയാടി ഏര് ഏഴെര ക്കെങ്ങാണ്ട് എണീറ്റതാ
ഓഹ് രാവിലെ എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ച അഞ്ച്മണി ക്ക് എഴുനെറ്റ് പോയന്ന്
ട്ട് ഈ തിരുമുന്ന സമയത്തെ നമുക്ക് ബോഡി അധി ക്ക അനങ്ങാൻ പാടില്ല നമുക്ക് നല്ല ഒറക്കം വരും
അത് ശരിയ
നമ്മള് ഒരു സുഖത്തിലാ വന്ന് സുഖത്തിലാ തിരുമ്പി വന്ന് കട ക്കന്നെ അത് കഴിഞ്ഞ നമ്മൾ നേരെങ് ഒറങ്ങത്തേള്ളൂ കാർണം ബ്രെയിനും ആ റസ് ന്റ സമയം വേണം അതൊന്ന് റീ ഇതാക്കാൻ വേണ്ടിട്ട് ആണ്ട് നമ്മൾ പെട്ടെന്നൊറങ്ങിപ്പോം
എന്തായാലും അത് കാര്യവായി
അതിന്റെടക്ക് പനി കുടിക്കുന്നൊക്കെ പറയ്ന്നൊണ്ട് എനിക്ക് അതാ പേടി പനി കാർണം ബോഡി ഭയങ്കരാട്ടും ഇതാവുല്യോ
ഉം മനസ്സിലായി എന്നാലും എന്തുവാടി അതങ് മാറട്ടെ ഒന്ന് വെച്ചാ നി വീണത് നല്ല വീഴ്ചയല്ലാരുന്നൊ
ഉം എന്നിട്ട് ഇനി എനിക്ക് ഒറക്കം വ ഒറക്കം പോന്നില്ല പണ്ടാരം മരുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒറ ക്കം പോന്നില്ല
ഈ കേരള കേരള യൂണിവേഴ്സിറ്റി കോളേജുകളി മാത്രമേ നീ വെച്ചോള്ളോ
ആഹ് അല്ലെ മഹാ മറ്റേ ബൈ യൂണിവേഴ്സിൽ വെക്കണോങ്കി അവറെ സൈറ്റി പോയി വെക്കണ്ടേ
ഞാൻ ചോദിച്ചതാ
ഉം കേരള യൂണിവേഴ്സിറ്റി അമ്മ ഇവിടെ അടു ത്തൊള്ള കോളേജുകളിലെ വിടത്തുള്ളൂ ടീ എന്നു വെച്ചാ പെട്ടെന്ന് പോയി വരാം ഇല്ല ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും
മറ്റേ കോളേജ് നല്ല ആരുന്നല്ലോ മറ്റേ പക്ഷെ അത് ദൂരയാ അതാ ഞാൻ ചോയിച്ചത് നീ എം ജി കോളേജുകളിൽ വെച്ചോന്ന് അറിയാവേണ്ടിയാ ഞാൻ ചോദിച്ചത് കാർണം മറ്റേ കോളേജ് നല്ലല്ലേ ഏഹ് മറ്റേ ചെങ്ങനാശ്ശേരിലോ ഒരു ബിയെറ്റ് കോളജ് ഒണ്ടല്ലോ അത് നമ്മടെ കൂ ട്ട് നമ്മുടെ കോളേജിന്റെ എക്സാറ്റാ നൽ അതുപോലെ
അവിട്ത്തെ എൻ എസ് എസ് കോളേജായിരിക്കുല്ലേ അവിടെയും ട്രെയിനിങ് കോളേജ് കാണുയിരിക്കും
അവിടെ തല്ലായിരുന്നു പിന്നെ പിന്നെതാ മറ്റേ ചേച്ചി പഠിക്കുന്ന കോളേജ് ആലപ്പുഴയിലെങ്ങാണ്ടല്ലേ പേരറിയത്തില്ല പക്ഷെ ആഹ് കോളേജിൻ്റെ ആലപ്പുഴ ബി കോളേജ്
ഉം
ഈ ഇടക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ പോണെന്നും പറഞ്ഞെച്ച് ഇരിക്കുവാ
ഉം അവരുടെക്കെ ഇത് കഴിഞ്ഞ് കാണത്തില്ലേ അഡ്മിഷന്റെ ഇത്
ആ
ക്ലോസായി കാണത്തില്ലയോ എം ജി കോളേജിന്റെ ഒക്കെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ
ആഹ് എം ജിയുടെയൊക്കെ എനിക്ക് തോന്നുന്ന് നേരത്തെ വരോന്ന് പക്ഷെ പെട്ടെന്ന് പെട്ടെന്നെല്ലാം നീ ഒന്ന് നോക്കി നോക്ക് സൈറ്റ് കേറി പിന്നെ പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളായിര്ന്ന് പിന്നെ കാലിക്കെട്ടും പിന്നെ കണ്ണൂറ് യൂണിവേഴ്സിറ്റി ആഹ് രണ്ടും പിന്നെ കാര്യം ഇല്ല വെച്ചിട്ട് അതൊക്കെ കിട്ടാൻ പാടായിരിക്കും എം ജിയും കിട്ടാം പാടാ എം ജി ഭയങ്കര പാടാ കിട്ടാന് എന്തുവാ മ അവള് കൊറെ തവണ നോക്കിതാ പി ജിയ്ടെ ഇവര് കൊടുത്തായിരുന്നു ബി എഡ് കിട്ടിയില്ലെങ്കി അതിന് പോകാന് അപ്പം ഞാനാ അവറെ ഇത് കൊണ്ട് വന്ന് എഡിറ്റ് ചെയ്തതും അപ്ലൈയ്തതും പിന്നെ അതുപോലെന്നെ അലോട്ട്മെന്റ് എല്ലാം വരുന്ന നോക്കിയിരുന്നതും എല്ലാം എന്റെ കയ്യിലായിര്ന്ന് ആഹ് മറ്റേ അവൾമാരുടെ മൂന്ന് പേരുടെയും എന്റെ കയ്യിലായിരുന്നു മറ്റേ കാര്യവട്ടത്ത് പഠിക്ക്ന്ന അവൾടെയും മറ്റേ ബാക്കി രണ്ടുപേർ അവർടെ എല്ലാം എന്റെ കയ്യിലായിരുന്നു പക്ഷെ കിട്ടില്ല ഭയങ്കര പാടായിരുന്നു അതാ ഞാം പറഞ്ഞത്
ഉം
പിന്നെ ഭാഗ്യം പോലെ ഇത് കിട്ടി
ഉം
ആഹ് ഞാനാ ഗ്രീ മറ്റേ അവളോട് പറഞ്ഞായിരുന്നു അത് കിട്ടുന്നതിനു മുമ്പ് നിനക്ക് തേവള്ളിത്തന്നെ കിട്ടും നീ നോക്കിക്കോന്ന് പർഞ്ഞ് ബി യെ ഡ് അതുപോലെ തന്നെ തേവളളി കിട്ടി കിട്ടിയപ്പോ അവള് വന്ന് പറഞ്ഞ് ടീ പറ പറഞ്ഞതു പോലെ തന്നെ നടന്നത് നിന എനിക്ക് തേവള്ളി കിട്ടി ഞാൻ പറഞ് കണ്ടില്ലേ സത്യമറിയില്ലെന്ന് പറഞ്ഞു പിന്നെ മറ്റവക്ക് കിട്ടിയില്ല കോർച്ച് വെഷമോണ്ടായിരുന്നു
തേവള്ളി കിട്ടുന്നതിൽ പേടിയുണ്ട് പക്ഷെ ഒരു ഇതു ഉണ്ട്. തേവള്ളി അടുത്താന്നോ അവിടെ?
തേവള്ളി സത്യം പറഞ്ഞാ എനിക്കും വല്യ പിടുത്തം ഇല്ല എനിക്ക് ഞങ്ങക്ക് എളുപ്പൊന്ന് തോന്നാ എനിക്ക് എന്റെ വഴി വെച്ച് എനിക്ക് എപ്പഴും തോന്നുന്നത് കൊല്ലം എനിക്ക് പെട്ടെന്ന് എപ്പഴും കൊല്ലത്തോട്ട് പോവാൻ കൊല്ലം ക തവഴ, കുണ്ടറ അങ്ങനെല്ലയോ പക്ഷേ തേവള്ളി പോകാൻ എനിക്ക് തോന്നുന്നു ചവറ വഴി പോകുന്നേ നല്ലതന്ന് അങ്ങോട്ട് പോകുമ്പം ആഹ് ഭാഗത്ത് അവിടെ എറങ്ങാന് പറ്റും.
അന്നേരം കൊട്ടാരക്കരെന്ന് പോകുമ്പം ചവറ വഴി പോണോ അതോ അവിടന്നാണോ ചവറ് ഏഹ് കുൺറ വഴി പോണോ?
അതില് അങ്ങനെ പോണ്ട കോർച്ച് എന്തുവാ അത് കഷ്ടപ്പെട്ട് പോകുന്നെ എന്തിനാ അതിലും നല്ലത് കൊട്ന്ന് കൊ കൊട്ടാരക്കരെന്ന്
ഉ
കൊല്ലം ബസ് കയറുന്നയാ ക കുണ്ടറ വഴിയുള്ള കൊല്ലം ബസ് കയറിയിട്ട് പിന്നെ അവിടുന്ന് തേവള്ളിൽ പോകുന്നതാ.
ഏഹ് തേവള്ളി ഏത്
ഞങ്ങൾക്ക് പിന്നെ എനിക്ക് പിന്നെ കുണ്ടറ കുണ്ടറ കുണ്ടറ കടപുഴ കൊല്ലം വഴി പോയാലും ചവറ വഴി പോയാലും എനിക്ക് ഒരുപോലാ കാരണം എന്റെ വീട് ഇവിടെ ഭരണിക്കാവോണ്ട് കുഴപ്പല്ലല്ലോ
ഉം
എന്തുവാടീ നീ എന്ത ചോദിച്ചത് ഹലോ
തേവള്ളി ഏത് ഭാഗായിട്ട് വരോന്ന് അറിയോന്ന് കൊല്ലാന്നറിയാം പക്ഷെ അത് കൊട്ടിയാണോ